ഹലോ
എന്തുണ്ട് വിശേഷം
സുഖം, എന്തൊക്കെപരിപാടി ക്ലാസില്ലെന്ന്
ആണ്ട് കോളേജിലാ
ഉം നേരത്തെ എത്തിയല്ലോ ഞാനും നേരത്തെ എത്തിക്കണോ
ഉം ബസ് ഇല്ല അത് ഇത്ത്
അതെ അതെ അവിടത്തെ പൂരൊക്കെ കഴിഞ്ഞോ
ആഹ പൂരൊക്കെ കഴിഞ്ഞു കൊറച്ചായി കഴിഞ്ഞിട്ട് നല്ല രസ ഇണ്ടായിരുന്നു
എന്താ അവിടത്തെ പൂരത്തിന് പറയാ എന്ത് പൂരന്നാ പറയാ വേലന്നാ പൂരന്നാ പറയാ
ഭയങ്കാവ് പൂരന്നാ പറയാ
പൂരന്നാ പറയാല്ലെ.. ചെലോട്ത്തൊക്കെ വേലാന്നല്ലേ പറയാ ഞങ്ങടിം പൂരന്നാട്ടോ പറയാ കാരണം നാല് ശയ്യ അതായത് നാല് ഭാഗത്ത്ന്ന്ള്ള ആ ആൾക്കാര് വരും. അതെന്നെ നാലിശ്ശേരി പൂരന്നാ പറയാ അവടെയോ?
അവടങ്ങനെ ഒരു ഭാഗത്ത്ന്ന് വരും പക്ഷെ അത് പൂരാണ് വൈങ്കാവ് പൂരന്ന് മാ ത്രമേ പറയുള്ളു ഓരോ വേൽ വയങ്കാവ് പൂരം
എന്തൊക്കെയ അവിടുത്തെ സ്പെഷ്യാലിറ്റി
എന്താ കൊറെ ആനോളും നെര്ന്ന്ക്കും പിന്നെ അവടെ കൊറെ വാദ്യങ്ങൾ വരും, പിന്നെ കൊറെ വേഷങ്ങൾണ്ടാവും
ആഹ് വേഷങ്ങൾണ്ടാവുംല്ലേ... ഞങ്ങളവിടെ വേഷങ്ങൾണ്ടാവില്ല ആന ണ്ടാവും... ചെണ്ടാ... പിന്നെ ഇപ്പ ഹ് കൊറെ ടൈപ്പ് ചെണ്ടകളാണല്ലോ തമ്പോലണ്ട് നാസിക് ഡോൾ ണ്ട് അങ്ങനെ കൊറെ ണ്ടല്ലോ, അവടെങ്ങനെ ചെണ്ട മാത്രാ ണ്ടാവ്യാ?
നല്ല ഡിജെ ക്കെണ്ടാവും, ഡിജെ പാട്ട് ക്കെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും.
ഔ സെറ്റാണ അപ്പൊ എത്ര ആന ഉണ്ടാവും കൊറെ ഉണ്ടാവ്യോ
ആഹ് അത്യാവശ്യം അങ്ങനെ ഭാഗത്ത്ന്ന് വര്യല്ലെ അപ്പൊ അവരുടെ കൂടൊക്കെ ങ്ങനെ വരുല്ലോ ഡീ ജെ ക്കെ
ആഹ്.. ഞങ്ങടെ അവിടെ ഏറ്റവും കൂടുതൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാ. എത്രെ നാല്പ്പത്തൊന്ന നാല്പത്ത്രണ്ട് ആനെക്കെണ്ടായിർന്നു ഓരോ ദേശത്ത്ന്ന് അത്യാവശ്യം അഞ്ചാറ് ആനകൾ വെച്ചിട്ട് പക്ഷെ ഇപ് ഇപ്രാശ്യം അത് അല്ലാട്ടോ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ചേള്ളൂ ക്കെറ്ഞ്ഞ് ക്കെറ്ഞ്ഞ് ഒര് ആ ആന ക്കെ ക്കെന്താ വെല ല്ലേ ഒരൂസത്തിന്റെ വാടകൊക്കെ
ആഹ് അതാണ് കൊറയ്ണ കമ്മ്യായിട്ടേ
അതെ ലക്ഷങ്ങളല്ലേ കൊട്ക്ക്ണേ.. അതും പലരും പലതും മുക്കും ചെയ്യും അയിൻ്റെടെക്കൂടെ..
നമ്മള് വിശേഷ കൊടുക്കും ചെയ്യും പൈസ
അതെ പിന്നെന്താ പിരിവും അതും ഇതൊക്കെ പറഞ്ഞിട്ട് എത്രങ്ങാനും പൈസെ പിര്ക്ക്യാ പക്ഷെ രസാണ് ന്ന ഒരു ദേശത്തിന്റെ ആഘോഷല്ലേ ശരിക്കും പറഞ്ഞാ
അത് ശരിയ
പൂരം വരുമ്പോ തന്നെ ത്രില്ലാണ് കുറേ കടകളും സാനങ്ങൾ വാങ്ങാനും ഒക്കെ
ആ പൂരം കഴിഞ്ഞയിഞ്ഞ കയ്ഞ്ഞി ആ പൂരപ്പറമ്പ് കാണ്ന്നട്ട് പിന്നെ
അത് ശരിയാണ് ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എത്രത്തോളണ്ട്ന്ന്ള്ളത് നമുക്ക് ആ പൂരം കഴിഞ്ഞറിയാം ഫുൾ അതായിരിക്കും ആകെ കടലട മാത്രെ ണ്ടാവുള്ളൂ. പേപ്പർ ബാക്കി ഒക്കെ പ്ലാസ്റ്റിക്ൻ്റെ വേസ്റ്റ് ആയിരിക്കുംല്ലേ
ആ പിന്നെ കടകളൊന്നും പറയുവേണ്ട എന്തുജാതി തിരക്കാവും നിൽക്കാ സ്ഥലണ്ടാവില്ല പൂരത്തിന്
അതെ അവിടെ ഏഴൂ സാണോ എത്രൂസ പൂരം ണ്ടാവ്യാ..
അവ്ടെങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടിയാണ് ഇന്ന് ഡാൻസാണിച്ചാ നാളെ കഥകളി പിന്നെ മോഹിനിയാട്ട അങ്ങൻത്തെ ഡാൻസ് ണ്ടാവല്ലോ
ആഹ് അല്ല എത്ര ദിവസം നീണ്ട്ക്കുംത് ഏഴു ദിവസോ
അങ്ങനെ ആ ഏഴുസംക്കെണ്ടാവും
ആഹ് അപ്പൊ ഏഴുസം മുമ്പന്നെ കടെക്കെട്ന്ന്ണ്ടാവല്ലോ
ആഹ് അതൊക്കെണ്ട് അന്നല്ലേ ആ ആണ എന്നാ ആദ്യം പോയി തൊഴുകും
ആഹ് കൊടിയേറ്റത്തിനന്ന് കോടിയേറ്റത്തിന്റെന്ന്ല്ലേ
ആഹ് പിന്നെ പൂരത്തിവേ പോവുള്ളു..
അഹ് അഹ് ശരി ഞങ്ങള് പിന്നെ കൊടിയേറ്റത്തിന് അധികം പോക്കില്ല പക്ഷെ ഇപ്രാവശ്യം പോയി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിർന്നു. വെടിക്കെട്ടും, ഒക്കെ ആയിട്ട്. പിന്നെ, ഞങ്ങൾ മെയിനായിട്ട് പോവാ വെല്ല്യാറാട്ട് ട്ടിനും ചെറിയാറാട്ടനൊക്കെയാണ് പൂരത്തിന് കാരണം വീട്ടിലുള്ളോർക്കൊന്നും താല്പര്യല്ല കാരണം അച്ഛച്ചനങ്ങനെ വീടൂല പുറത്തേക്ക് രാത്രിയല്ലേ
ആയി അതെന്തേ ചെറിയാറാട്ടൊക്കെന്താ?
അതായത് ഏ പൂരത്തിന്റെ ഏഹ് തലേദിവ്സ്ത്തിന്റെ തലേ ദിവസം ഇണ്ടാവുല്ലോ രണ്ടോസം മുമ്പത്തെ പരിപാടി ചെറിയാറാട്ട് പൂരത്തിന്റെ തലേ ദിവസം വല്ല്യാറാട്ട് അന്ന്ന്താ ച്ചാ കൊർച്ചും കൂടി അധികം പരിപാടിണ്ടാവും കൊർച്ചധികം സമയണ്ടാവും പരിവാടി മറ്റേതെന്നൊക്കെ പറഞ്ഞാ ചില് പ്പോ കൊർച്ച് പരിവാടി വേഗം കഴിയും ഇത് കൊർച്ചധികം പരിപാടി ഇണ്ടാവും ആനകളും ഉണ്ടാവും ബാക്കിയിള്ള ദിവ്സ് ഇവടെങ്ങും അധികം ആനണ്ടാവില്ല ഏ കുടിയേറ്റത്തിന്റെ അന്നും ചെറിയ ആറാട്ട്നും വെല്ല്യാറാട്ട്നും പൂരത്തിനാണ് ആനകള് മെയിനായിട്ട്ണ്ടാവ്വ അവടെങ്ങനെ?
അവടെ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും ക്ഷെ എന്താണ് പൂരം വന്നഴിഞ്ഞാ അവിടെ എല്ലാ ഒര് ഒരിതാ. കൊറച്ച് സ്ഥലേല്ലൂ
ഉം ഫാമിലിയിലുള്ളവരൊക്കെ വെരുല്ലോ ഫാമിലിത്തൊക്കെ ആൾക്കാര് വെര്ല്ലേ?
ആ രാവിലെങ്ങനെ വരും പക്ഷെ നല്ല രസാ സദ്യ രാവിലെ കഞ്ഞിയും ച്ചക്ക് സദ്യ രാത്രി ബിരിയാണി
അമ്പോ എന്താത് ഡിഫ്രണ്ടാണല്ലോ എല്ലാ ഞങ്ങക്കങ്ങനെ ഫുഡായിട്ട് മെയിനായിട്ടില്ല പക്ഷെ കസിൻസൊക്കെ വെരുമ്പോ ഒരസാണേ ഏട്ടമാരക്കെ ഒപ്പം പോവാൻ നീ ആരെപ്പോ പോവാ ഏട്ടൻമാരില്ലേ കൊറേ പേര്
നിങ്ങള് ചേച്ചിമാര്ണ്ട് കസിൻസ്ണ്ടാവുല്ലോ അവരെ കൂടെ പോവും പിന്നെ വീട്ട്ന്നിങ്ങനെ വേഷം കെട്ടും പൂതനും തറയൊക്കെണ്ടാവല്ലോ അങ്ങനെ കെട്ടും അ അപ്പൊ രാവിലെ അവര്ടെ കൂടെ പോയി തൊഴുകും എന്നിട്ട് വെരും എന്നിട്ട് കഞ്ഞി കുടിക്കും എന്നിട്ട് പണികളൊക് യ്യും എന്നിട്ട് പിന്നീ ആഹ് പനിയേളൊക്കെ ചെയ്യേ അവരെ ഭൂതത്തിന്റെ കൊറേ സാനങ്ങള്ണ്ടാവുലോ മൈ പീലി നേരെക്കാൻ അങ്ങനെയൊക്കെ ചെയ്തൊടുക്കും
ഓഹ് ഓ അപ്പം നല്ല ആഘോഷാണ് ഇവടെ പൂതനും തറിയും ഇല്ല ഇവടെണ്ടായിരുന്നുത്രേ ഐതിഹ്യയിട്ടൊക്കെ പറയാട്ടോ ഇങ്ങനെണ്ടായിരുന്നു പക്ഷെ എന്തോ പൂത് തറയും കളിച്ച് കളിച്ചിട്ട് ഏ തിരുനടേടവടെ ത്തിയപ്പോ തന്നേ അമ്പലത്തിന്റെ ബാക്ക്ത്തെ ഡോറ് തൊറന്ന് തൊറന്നുത്രേ അപ്പം ദൈവം പേടിച്ചു പോയിന്ന് പറയിഞ്ഞിട്ടും ആ ഒരു ആഹ് എന്താറിയാ ആഘോഷ ഇല്ല ഇല്ല അയിന് പകരാണ് പൂക്കവടി പൂക്കാവടില്ലാ അവടെ
കാവടി ആ പൂക്കാവടിയൊക്കെ ഒണ്ട്
ആ ഹ ഏത് ടൈപ്പാ മറ്റിങ്ങനെ ഗിൽ റ്റക്ക് ഉള്ളില് വെച്ചതാ അതോ
ആഹ് അത് ആഹ് അതന്നെ അതന്നെണ് വീഴലോന്നുല്ല ഇങ്ങനെ അങ്ങനങ്ങനെ
ആഹ്.., അതാ രസം ശരിക്കുല്ലേ? ഞങ്ങളവിടെ രണ്ടുംണ്ടാവു ട്ടോ, ലൈറ്റ് ള്ളതുണ്ടാവും പിന്നെ, പേപ്പറ് ഉള്ളിൽ വെച്ചതുണ്ടാവും. പേപ്പറ് ഉള്ളിൽ വെച്ചതാണ് ഈ നാസിക് ഡോള്. ലൈറ്റ് ഇള്ളതാണെങ്കി ശിങ്കാരിമേളം അങ്ങനെ രണ്ട് ടൈപ്പാണ്
ആഹ് പിന്നെ പൂര്ത്തിന് അടിയെക്ക് ഇണ്ടാവുല്ലേ?
പൂരത്ത്ന് ഞങ്ങടെ അവിടെ അങ്ങനെ അടിണ്ടാവലില്ല. എന്താന്നല്ല, അന്ന് ഞങ്ങക്ക് ഭയങ്കര ഒത്തൊരുമേണ് എല്ലാ ദേശക്കാർക്കും എന്നാനാവോ? അടിണ്ടാവലില്ല പിന്നെ ആന എടയൂന്നെ ഒള്ളു പോലികാരോ ക്കാ ആനടെ അട്ത്ത്പോയിട്ട് അയിന് ഇറിറ്റേഷൻ വെര്ന്ന പോലെ നിക്കാ അത് മാത്രേ പ്രശ്നൊള്ളൂ അല്ലാണ്ട് അടിയൊന്നുംണ്ടായില്ല
ആഹ്, അവിടെ അടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ, കച്ചറ ടീംസ് ഉണ്ടാവില്ലേ? കള്ളു കുടിച്ചിട്ട് ട്ട്. ഓര്, ചെറിയ പ്രശ്നണ്ടാവും. വേറെ കൊഴപ്പൊന്നുല്ല.
ഇപ്രാവശ്യത്തെ പൂരത്തില് ശിഖ വന്നായിരുന്നുട്ടോ വീട്ടക്ക്, അവളേം കൊണ്ടാ പോയത്. നല്ല മഴ. അവൾക്കാണേ ആകെ സങ്കടായി, അത്രേം ആശിച്ച് വന്നിട്ട് നല്ല പെരും മഴ. പക്ഷെ, ഞങ്ങള് പോയി. അയ്ലൊരു കള്ളൂടേൻ ണ്ട്ട്ടോ, അയാള് വന്നിട്ട് ട്ട്, ഞങ്ങൾ നടന്നു പോവായിരുന്നു, മുമ്പിലൊരു ചളി ണ്ടായിരുന്നു, അയിൽക്കൊരൊറ്റ ചാട്ടം ഞങ്ങൾ അവിടെ എത്തേതും ശിഘേടെ കാലികൂടൊക്കെ ചളിയാ. അവളുടെ ആകെ ഫേസ് ണ്, അവൾക്കാണെയ് അധികം പറ്റ പറ്റൂല്ലല്ലോ? ചില കാര്യങ്ങളല്ലേ പറ്റൊള്ളൂ! ഇതും കൂടി ആയതോടെ അവളുടെ ആ കെ ലെവലൊക്കെ തെറ്റി, ദേഷ്യം വന്ന് അവൾക്ക് ഇറിട്ടേഷൻ ആയിട്ട്, അങ്ങനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ പൂരത്തിന്.
ഓഹ്, ഞാന് മിസ്സെയ്തു, വെര്ണം പറഞ്ഞിട്ട്. പക്ഷെ, വരാമ്പറ്റില്ലല്ലോ. !
അവളിങ്ങനെ എടക്കെടയ്ക്ക് പറഞ്ഞായിരുന്നു, ഈയും കൂടി ഉണ്ടായിര്ന്നെങ്കിൽ അടിപൊളിയായേര്ന്നുന്ന്. അപ്പൊ രണ്ടാർക്കും കൂടി ഇരുന്ന്, ഒരുമിച്ച് സങ്കടപ്പെടാലോ. !
അവൾക്ക് അങ്ങനെ പൂരം കണ്ടിട്ട് എക്സ്പീരിയൻസ് ഇല്ല്യ, ആനേളൊന്നും
ഇല്ല ആഹ്, അവൾക്കെന്താച്ചാ, അവളുടെ അവിടെ പൂരം ഇണ്ടാവല്ണ്ട്. പക്ഷെ, ആന അത്ര ഇല്ലാത്രേ. ആന കൊറവാന്നാ പറേണത്. അതോണ്ട്, ഈ ആനെനെ ഒക്കപ്പാടെ കണ്ടപ്പോ അവൾക്ക് ഭയങ്കര ത്രില്ല്. കൊറെ സ്നാപ്പക്കെ എടുത്ത് എല്ലാർക്കും അയച്ച് കൊടു ത്താര്ന്നു.
ഞാനും കണ്ട്, സ്നാപ്പൊക്കെ ഇട്ത്തയച്ചത്. ആറ്റ് നോറ്റു വന്നിട്ട് ഒന്നിനും പറ്റീതുംല്ല.
പക്ഷെ, ഇല്ലാട്ടോ! ഞങ്ങള ആഹ്, ഞങ്ങളടെ വേല എറങ്ങണ ടൈം ആയപ്പോയ് കറക്റ്റ് മഴ അധികം ഇല്ല. പിന്നെ, ചെ ചെക്കന്മാരുടെ കാര്യം നോക്കണം. മഴ ണ്ടെങ്കിലും ഇല്ലെങ്കിലും തുള്ളിച്ചാടും. പിന്നെ ഭയങ്കര രസമായിരുന്നു.
ചാടിക്കൂടെ? മഴൊക്കെ എന്നും, മഴ വരും പോവും പക്ഷെ, പൂരങ്ങനെല്ലല്ലോ?
ശെരിയാണ്. പക്ഷേ, എന്തോ ഞങ്ങള് ഇന്നലെ ങ്ങള്, അത്രയ്ക്കങ്ങട് എറങ്ങിചെന്നിട്ടില്ല. നീയൊക്കെ ചാടല്ണ്ടോ? കൊട്ടിനൻസരിച്?
ആഹ്, ചാടും. കൂടെ ഏട്ടന്മാർ ണ്ടാവും. അതും കൊണ്ട് കൊഴപ്പം
ചെലപ്പോ അതായിരിക്കും, എന്റെ കൂടെ ഏട്ടന്മാരില്ലല്ലോ!. അതായിരിക്കാം ചെലർക്. കാരണം, ഏട്ടന്മാര്ണ്ടേൽ, അവര് അവരുടെ ഗ്യാങ്ങായിട്ട് ഒപ്പം പോകും. ഞങ്ങൾ ഇതാവുമ്പോ ചെൽപ്പൊ, മാറി നിക്ക എല്ലാം കാണ് ണ്ടാവും. പക്ഷെ, അങ്ങനെ അങ്ങട് എറങ്ങി ചെല്ലലില്ല. പക്ഷെ, ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ലാട്ടോ. ട്ടോ! ആഗ്രഹൊക്കെണ്ട്. അങ്ങനെ,
നമ്മൾക്കറീനോര്ടെ കൂടെ പോയി തുള്ളാ. ഞങ്ങൾ അങ്ങനേണ്. പിന്നെ, നാടല്ലേ? പിന്നെ കൂട് പഠിച്ചോരൊക്കെ ണ്ടാവൊല്ലോ!. അപ്പൊ അവര്ടെ കൂടെ പോവാ അങ്ങനെക്കെ, അല്ലാതെ ഇപ്പൊ അവരെ നോക്കിയിരുന്നാലൊന്നും മ്മക് ചാടാൻ പറ്റില്ലല്ലോ?
ശെരിയാണ്. പക്ഷെ, ഞങ്ങടെ ള്ളോരൊക്കെ കൊറച്ച്, എന്താ പറയ സ്റ്റാന്റേർഡ്ള്ള ടീംസാണെന്ന് വേണേൽ പറയാം. അതീന്നന്നെ ഇത്രായിട്ട് ചാടല്ല്യ. ചാടാ പറാല്, ഏയ് ഇല്ല. ഇല്ല, ഏയ് ആ ശരിയാണ് പ ക്ഷ പരന്നിട്ട് കാര്യലെയ് എന്റെറെ ഒപ്പള്ളർ അങ്ങനായി യി പോയി ഞാൻ ഇനിഅൻന്റെറെ കൂടെ വരാ പൂരത്തിനാമ്പോ അപ്പൊ മ്മക്ക് ഒരുമിച്ച് ചാടാ. ഉം. മ്മക്ക് അടുത്ത വർഷത്തെ പൂര അതെ, മ്മക്ക് അടുത്ത വർഷത്തെ പൂരം സെറ്റാക്കണം. അതെ, എന്താ പിന്നെ? അതെ അതെ പിന്നെ നമുക്ക് വേറെ എവിടക്കിലൊക്കെ പോവേ പൂരത്തിന് തൃശ്ശൂർ പൂരൊക്കെ കണ്ടിട്ടില്ലല്ലോ
ശിശുഹൂർത്തിനൊന്നും കൊണ്ടുല്ല ഭയങ്കര തരക്കാ പറഞ്ഞിട്ടേ
ശരിയാണ് പക്ഷെ ന്നാലും രസല്ലെ അവടത്തെ കുടമാറ്റക്കെ കാണാൻ എത്ര ചെലവാകുണ്ടാവൂലേ അയി നൊക്കെ
ഉം അത വിസല്ലേ നിപ്പോ കറ മുഖി
ദേവസക്കാരൊക്കെ പിരിച്ച് സെറ്റ് ആക്കിട്ടാണല്ലോ എത്രങ്ങാനും കൊടകളും എത്രങ്ങാനും മാറ്റങ്ങളാണ്
അവിടനന്ന് ത്തെക്കെ കണ്ടില്ലല്ലേ ടി വിൽന്നെ അത്യാശം ഇത്ണ്ട് ഇനിയിപ്പോ മ്മള് പോയി കഴിഞ്ഞാ പെട്ടാ വന്നാവോ
അതാണ് അമ്മക്കറയണ ഇവടുന്ന് കാണുന്ന ആ ടി വിൽ കാണുന്ന ക്ലാരി ചിലപ്പോ ഞമ്മ ക്ക് അവിടെ പോയാ കാണാൻ പറ്റില്ലന്ന് അത്രയും ജനങ്ങളാണ് അപ്പൊ ഓ ഒരു ശ്വാസം വിടാ പോലും സ്ഥലം കാണ്‌ല ല്ലെ മറ്റേ ഡ്രോണൊക്കെ വെച്ച്ട്ട്ള്ള വീഡിയോൽ കാണുമ്പോ
അതിലൊക്കെ ഭയങ്കര തിക്കി തിക്കല്ലേ അവരൊന്നന്ന് സ്ഥലം കിട്ടാമതി പറഞ് നിക്കുമ്പോ ബേ വെക്കിൽ വെക്കിൽ ഇങ്ങനെ വരില്ലേ തരക്കൊൾ പിന്നെ എവടെ നിക്കാ സ്ഥലം
അതെ ശെരി നമുക്കെന്തായാലും പിന്നീട് സംസാരിക്കാം ഇതിനെ കുറിച്ചിട്ട്
ആഹ് ശരി